ഹലോ കേക്കുന്നോ
കേക്ക്ന്ന്
ആഹ് പിന്നെ എന്തെടുക്ക്ന്ന് ഞാൻ ഇപ്പ വീട്ടില്
ഞാം ഞാനും ഇവിട ഇരിക്ക്ന്ന്
ആഹ് ചായയൊക്കെ കുടിച്ചാ
ചായേക്ക കുടിച്ച് നീ കുടിച്ചോ
ആഹ് ഞാനും കുടിച്ച്. പിന്നെ സുഖായിട്ടൊക്കെ ഇരിക്കുന്നോ
ആഹ് സുഖായിട്ടിരിക്ക്ന്ന്
ആഹ് ആഹ് നീ ആഹ് അതെല്ലേ ആഹ് ശരിയാ ഞാനത് ചോയിക്കാൻ മറന്നുപോയി ആഹ് പിന്നെ നീ അധികായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറുണ്ടോ
ഇല്ല അധികം ഉപയോഗിക്കാറില്ല
അതെല്ലേ ആഹ് ഇപ്പൊ സോഷ്യൽ മീഡിയ യൂസ് എല്ലാരിലും വർദ്ധിച്ചോണ്ടിരിക്കുവാ അല്ലേ
ആണ്
ഉം നമ്മള് പണ്ടക്കേന്ന് പറയുമ്പം സോഷ്യൽ മീഡിയ അല്ല സോഷ്യൽ മീഡിയ ഇല്ലാത്ത ടൈമിലൊക്കെ ഈ ആൾക്കാര് കണ്ട് സംസാരിച്ച് എനിക്ക് തോന്ന്ന്ന് ആഴ്ചയിൽ ഒരിക്കല് ല്ലെങ്കി മാസത്തിലൊരിക്കലോ ഒക്കെ നല്ല ദൂര ത്ത് താമസിക്കുന്നവരക്കെ കണ്ട് സംസാരിക്കാറൊള്ളാ
ആഹ്
പക്ഷെ ഇപ്പ അങ്ങനെ അല്ല ഓര് ഓരോ നിമിഷം വേണെങ്കിലും അടുത്ത നിമിഷം വേണോങ്കി അവരെ വീഡിയോ കോൾ വിളിച്ച് കാണാം
കാണാം അതിപ്പഴത്തെ ഇതിലൊണ്ട് പക്ഷെ പണ്ട് കാല പണ്ട് കാലത്ത് അതില്ലാരുന്നു
ആഹ് പണ്ടതില്ലായിരുന്നു ആളുകൾ സംസാരിക്കും തമ്മി പരസ്പരം കണ്ട് സംസാരി
സംസാരിക്കുന്നത് അവർക്ക് ഫോൺ ഫോണുകള് പോലും ഇല്ലായിരുന്നല്ലോ
ഇല്ലായിരുന്നു ആൾക്കാര് നേരിട്ട് കാണുമ്പോഴേ സംസാരിക്കത്തൊള്ളായിരുന്നു
ആഹ് പിന്നെ അവർക്ക് എന്തെങ്കിലും പൈസകൊക്കെ കൈമാറണങ്കിലും അവർക്ക് ഇതില്ലത മണിയോ റുകൾ വഴിയാണ് പണ്ടൊക്കെ അവരയച്ചിരുന്നത് പക്ഷെ ഇപ്പഴ് അങ്ങനെയല്ലല്ലോ നമുക്ക് ബാങ്കുകള് വഴി ആഹ്‌ ആഹ്‌ അങ് ആ ഫോൺ വഴി ആളോളൊണ്ട്
പണ്ടൊക്കെന്ന് വെച്ചാ നമ്മള് ഫോട്ടോസ് എനിക്കുംണ്ടരു കൊച്ചു ആൽബം നമ്മുടെ ഞാ ജനിച്ചപ്പത്തോട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്ന പണ്ടൊക്കെയാണെങ്കി ഫോട്ടോസ് എടുത്തിട്ട് ഇത് ആൽബം ആക്കെയ ചെയ്യാറ് പക്ഷെ ഇപ്പോഴെന്തെയാന്ന് അറിയോ ഫോട്ടോസ് എടുത്ത്ല്ലാരും ഗാലറീ സേവ്യ്തിടതേ ഉള്ളു
അത്രേ ഉള്ളൂ
ഉം പണ്ടത്തെ ടൈമിലൊക്കെ ആവുമ്പം ഈ ആ ഫാമിലീസ് ഒക്കെ ആയിട്ട് കുറേ നേരം ടൈം സ്പെൻഡ്യ്യുന്ന പിള്ളേരുണ്ട്.
ആഹ്
പുള്ളാരിന്ന് ചില വലിയൊരുല്ലാരും ഒരു ഇച്ചിരി ടൈം കിട്ടിയാല് ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ്യ്തോണ്ടിരിക്കും പക്ഷെ നമ്മ ഇപ്പോഴത്തെ കാലഘട്ടണെങ്കില് ചാർജ് തീർന്ന ഫോണിൽ കുത്തിക്കൊണ്ടുന്ന ഒന്ന് ഈ നെറ്റിന്റെ ഡേറ്റ് മൊത്തം ജീപ്പ് അത് മൊത്തം കംപ്ലീറ്റ് ആയാലോ അല്ലെങ്കിൽ ചാർജ് തീർന്നാലോ ആരിക്കും പുള്ളാര് അമ്മയെ അമ്മയുടെ അടുത്തു നിന്ന് അമ്മയെ ന്ന് വിളിക്കുകെങ്കിലും ചെയ്യുന്നത്
ഉം ഉം
അതുവരെ ഫുള്ള് ഫോൺണ്ണിത്തായിരിക്കും പിള്ളോര്
ഫോണതായി കളിക്കുന്നെ
ഉം അതു അല്ല നീ ആഹ് അല്ല നമ്മുടെയൊക്കെ അച്ഛന്മാരും ആഹ്‌ നമ്മുടെയൊക്കെ റിലേറ്റീവ്സ് ഒക്കെ അങ്ങ് ദൂരത്തെ സ്ഥലങ്ങളിൽ താമസിക്കുമ്പഴ് അവർക്ക് നമ്മൾ ലെറ്റർ എഴുതുവായിരുന്നു ഓർമ്മയുണ്ടോ കാലം
ആഹ്‌ അത
അവർക്ക് ലെറ്റർ കിട്ടാൻ രണ്ട് ദിവസം എടുക്കും അവിടുന്ന് അവര് തിരിച്ചെഴുതി എടു ക്കാൻ രണ്ട് മൂന്നൂസം എടുക്കും അങ്ങനെ ഒരു ഒരാഴ്ച്ച ഇത്തൊരു ഇതുണ്ടായിരുന്നു നമ്മുടെ കൈ തിരിച് ലെറ്റർ വരാനായിട്ട് അപ്ലൈ ലെറ്റർ പക്ഷെ ഇപ്പ അങ്ങനൊന്നും വേണ്ടല്ലോ നിമിഷങ്ങൾ മതി നിമിഷങ്ങൾ പോയിട്ട് വരാന് അല്ല മെസ്സേജ് പാസ് റിയലി ഉം
അതിൽ സോഷ്യൽ മീഡിയക്ക് അതിന്റേതായൊരു പങ്കുണ്ട്.
ഉം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സോഷ്യൽ മീഡിയോണ്ട് നല്ല ഉപകാരങ്ങളൊക്കെ ഒണ്ടല്ലേ നമുക്ക് ഇപ്പ ഏഹ് ദൂരൊക്കെ ഒള്ളവരെയൊക്കെ കാണുയൊക്കെ ചെയ്യാം ദോഷങ്ങളുണ്ട് പുള്ളാര് ഈ സോഷ്യ സോഷ്യൽ മീഡിയ അമിതായിട്ട് യൂസ്യ്യുമ്പ പിള്ളേർക്ക് സ്‌ട്രെസ് കൂടും
ഉം
ആഹ്‌ അങ്ങനൊക്കൊള്ള സംഭവങ്ങളൊക്കെണ്ടതില് പിന്നെ ഈ റീല് കണ്ട് ഈ ചെല റീലുകളില് എന്ന് ച്ചാ മോശട്ടുള്ള റീലുകളൊക്കെ വരും അപ്പ അത് കണ്ട് പുള്ളാരുടെ സ്വഭാവം ആ രീതീലക്ക പോന്നൊക്കെ പോന്നൊക്കെ വാർത്തകൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഉം
അങ്ങനെക്കെ
ഹ് നമ്മുടെക്കെ പണ്ടൊക്കെ ന്യൂസ് പേപ്പർ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നല്ലോ
ഉണ്ടായിരുന്നു
ആഹ് പണ്ടെന്ന് വെച്ചാല് ഈ ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നേന് നുമ്പ് ക്കെ എല്ലാം ഇപ്പൊ ഇന്ന് നടക്കുന്ന വാർത്തകളൊക്കെ നാളെ പത്രത്തിലൂടെല്ലേ നമ്മൾ അറിയുന്നത് ആഹ് പക്ഷെ ഇപ്പൊ അങ്ങനല്ലല്ലോ അ ആ ഓൺ ദ സ്പോട്ടിൽ ഒന്ന് ഇൻസ്റ്റഗ്രാം അല്ലെങ്കി ഫേസ്ബുക്ക് അല്ലെങ്കി
ഉം
വാട്സ്ആപ്പ് സംഭ
എല്ലാത്തിലൂടെ അറിയാൻ പറ്റും ഹലോ
ന്യൂസ്‌ അതിന്റെയൊക്കെ ചാനൽ നമ്മുടെ ഫോൺനാത്തുണ്ട്. വാട്സപ്പ് എടുത്ത് നോക്കിയ ചാൻല് അതില് വരും. എപ്പഴും ഓൺ ദ സ്പോട്ടിൽ എല്ലാം കറക്റ്റ് ആയിട്ട് അവര് വാർത്ത ഉൾപ്പെടെ ഇതിനാത്തിടും. ടീവി പോലും നോക്കണ്ട കാര്യല്ല. ഒരു കയ്യില് ഫോൺ ഉണ്ടെങ്കി പിന്നെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയും.
അറിയാം
ഉം നീ ഇപ്പൊ നിനക്കൊരു മോനുണ്ടെന്ന് പറഞ്ഞല്ലോ ആ അവൻ അവന് നീ ഫോണൊക്കെ കൊടുക്കാറുണ്ടോ?
മോൻ ഫോൺ ഉപയോഗത്തിൽ ഇപ്പോൾ ചെറ ആഹ് കൊറച്ചധികം ചെയ്യ്ന്ന് ണ്ട്
ആഹ് അത് കൊറക്കണം കേട്ടോ. ഇപ്പോഴത്തെ പിള്ളാരൊക്കെ ഫോ ണൊക്കെ ഉപയോഗിച്ചാല് ഭയങ്കര പ്രശ്നാവും.
ആഹ് കൊറയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുവ.
പിള്ളേർക്ക് കൂടി പിള്ളേർ ഈ ഫോണന്ന് ഫോണാവും അവരെ ലോകം. പിള്ളാരെ ഇവനെ ഈ മോനെ എടക്കിടയ്ക്ക് പൊറത്തൊക്കെ കളിക്കാനൊക്കെ വിടണം.
ആഹ്
ഉം
ആഹ് ഇനി അങ്ങനെയൊക്കെ വേണോന്ന് വിചാരിക്കുന്നു
ഉം
പക്ഷെ ഒറ്റയ്ക്ക്
അതുപോലെന്നെ പണ്ടത്തേക്ക് ആഹ്
അതുകൊണ്ടൊക്കെയുള്ള ഇതുണ്ട്.
ത്തെ പിള്ളാരൊക്കെ അങ്ങനാരിക്കും. പിള്ളോരൊക്കെ വീട്ടിരിക്കുന്ന രീതിയിലുള്ള പിള്ളോരാ ക്കും. ഫോൺനാത്ത് അല്ലെ അടുത്ത പിള്ളോരൊക്കെ ഉം അതു അല്ല നമ്മളൊക്കെ പണ്ട് സെലിബ്രിറ്റീസിനിം സിനിമ നടന്മാരേം അങ്ങനെ ഉള്ളവരൊയെക്കെ എങ്ങനാര്ന്നു ടി വിയിലൂടെ അല്ലെങ്കില് പത്രത്തിലൂടെ ഒക്കെ അല്ലേ കാണ്ന്നത്.
ആഹ്
ഇപ്പഴും നേരിട്ട് കാണാനുള്ള അവസരം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഒണ്ട്.
കിട്ടാറുണ്ട്. നേരിട്ട് കാണാം അല്ലെങ്കി ലൈവായിട്ട് നമുക്ക് ഫോണിനാത്ത് കാണാം. സെലിബ്രിറ്റീസിനൊക്കെ ഉം പിന്നെ എന്താണ്.
ഒന്നുല്ല
പിന്നെ നിന്റെ മോന് ഫോണൊക്കെയൊണ്ടോ. ഫോൺ അവന്റെ സ്വന്തമായിട്ട് മേട്ച്ചൊക്കെ കൊടുത്തിട്ടുണ്ടോ?
ഇല്ല
ഏഹ്
എന്റെ ഫോണാണ് ഉപയോഗിക്കുന്നത്.
ആഹ് ഇപ്പഴ്ത്തെ പിള്ളേർക്കൊക്കെ പേരന്റ്സ് പേരൻ്റ്സ് ഇങ്ങനെ ജോലിയിലോട്ട് അവർക്ക് ജോലിയിലോട്ട് ഇങ്ങനെ എന്താ പറയണെ ജോലി സ്ട്രെസ്സ് കൂടുമ്പോഴുണ്ടല്ലേ കൊച്ചിങ്ങളെ ശല്യം ആവാതിരിക്കാൻ കൊച്ചിങ്ങൾക്ക് ഒരു ഫോണും വേടിച്ചു കൊടുത്തിട്ട് അവിടെ അങ്ങ് ഇരുത്തിക്കോളും അത് ഇവര് ഈ പുള്ളേരെ ജീവിതം മോശാക്കിക്കൊണ്ടിരിക്കുവാ
ഉം
പുള്ളാരുടെ ജീവിതം മോശമാക്കിക്കൊണ്ടിരിക്കാ സത്യം പറഞ്ഞാ പേരൻ്റ്സ് തന്നെയാണ് കൊച്ചുങ്ങളെ വഷളാക്കുന്നത് ഫോൺ കൊടുത്ത് ഈ പറയുന്ന കൊച്ചിങ്ങളെ വഷളാക്കുന്നതെന്തിനാ പേരൻസ് തന്നെ ഫോൺ അഡിക്റ്റ് ആയിട്ട് ആയിക്കൊണ്ടിരിക്കുവല്ലേ
ഉം
ഉം ആഹ് കൊച്ചുങ്ങളെയൊക്കെ ആണെങ്കില് എന്താ ഈ വിദേശത്തൊക്കെ വിദേശത്തൊക്കെ കൊച്ചുങ്ങളെ കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള കൊണ്ടുപോകാൻ പറ്റത്തില്ല അല്ല കൊണ്ടു പോകത്തില്ല ചെല പേരൻസുകള് അവർക്ക് അവിടെ സ്ട്രെസ് സാവോന്നും പറഞ്ഞോണ്ട് അതുകൊണ്ട്
ആഹ് അല്ല പേടിയൊള്ളവരും ഒണ്ട്
അത് കൊണ്ട് എന്തോ അതൊണ്ട് കൊച്ചുങ്ങളെ നാട്ടി നിർത്തിട്ടൊരു ഹോം നേഴ്‌സി അല്ലെങ്കി അവരുടെ അപ്പൂപ്പൻ്റേം അമ്മൂമ്മയുടെ അടുത്ത് ആക്കിയിട്ട് പേരൻ്റ്സ് വിദേശത്ത് പോവും എന്നിട്ട് അവര് അവരുടേതായ ജീവിതത്തില് ജോലിയിലേർ പെട്ട് അവരങ്ങ് പോകും കൊച്ചുങ്ങളെ ശ്രദ്ധിക്കാറേ ഇല്ല
ഇല്ല
ഉം പലയിടത്തും സംഭവിക്കും അത് നമ്മടെ നമ്മടെ ഈ ഏരിയയിലൊന്നും ഇല്ലെങ്കിലും പല സ്ഥലങ്ങളിലും സംഭവിക് ക്കാറുണ്ട് ഞാന് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങള് ഉം ഉം പിന്നെ നീ ആഹ് നിന്റെ ആഹ് നിന്റെ മോൻ ഭയങ്കര അല്ല ഫോണില് അഡിക്റ്റ് അല്ലന്നല്ല അഡിക്റ്റ് ആന്നല്ലേ പറഞ്ഞത്
ആഹ്
അപ്പഴ് പരമാവധി അവനെ ഫ്രീ ടൈം കിട്ടുമ്പഴ് ഫ്രീ ടൈം കിട്ടുമ്പഴല്ല അവന്റെ കൈയില് ഫോണെ കൊടുക്കാൻ പാടില്ലാ ഫ്രീ ടൈം കിട്ട് ക്കെ നിങ്ങടെ ഫാമിലി ആയിട്ട് എല്ലാരും കൂടെ ഒത്തൊരുമിച്ച് ഇരുന്ന് എന്തേലുവൊക്കെ കഥകളൊക്കെ പറഞ്ഞ് അല്ലെങ്കി കൊച്ചിനെ കളിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എന്താ എന്തെങ്കിലുവൊക്കെ പറഞ്ഞ് കൊച്ചിൻ്റെ ശ്രദ്ധ തിരിപ്പിക്കണം ഫോണീന്ന്
ഉം ഉം
ഉം അല്ലെങ്കി അവന്റെ ഫാവി തന്നെ പോ കാ സാ ചാൻസ് ഇണ്ട്
ആഹ്
ഉം
ഞാ അതിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ട് വരണം
ഉം മാറ്റിക്കൊണ്ട് വരണം അതാണ് പിന്നെ നീ നിന്റെ കൊച്ച് നാളത്തെ ആൽബൊക്കെ നിൻ്റെലുണ്ടോ? നമ്മടെക്കെ ടൈമില് ഫോൺ ഏഹ് ക്യാമറയിൽ എടുത്തിട്ട് നമുക്ക് ആൽബൊക്കെ തരുവല്ലേ ചെയ്യാറ്
ഉം
ഒണ്ടല്ലേ?
ഉം ഒരു ഒരു ഒ ഒന്നിൽ കൂടുതലന്ന് ഇല്ല മോൻ്റെതെല്ലാം ഫോണുകളിലാ
ആഹ ഇപ്പഴത്തെ ജനറേഷന്റെ പ്രശ്നം അതാണ്
ആഹ്
അതെല്ലാം നമ്മളൊരാൽബത്തിലാക്കി സൂക്ഷിക്കണം
ആഹ്
അതൊക്കെയാവുമ്പം അതൊക്കെ ഒരു പ്രത്യേക സന്തോഷം രസമൊക്കെയാണ്
ആഹ്
ആഹ് പിന്നെ നീ നിന്റെ മോന് അധികം ഫോണൊക്കെ കൊടുക്കാതിരിക്കാ
ഉം
ഉം ഫോണിന്ന് പരമാവധി ന്നെ മാറ്റുക പഠിക്കാനുള്ളതൊക്കെ നീ അവനല്ലാതെ പറഞ്ഞു കൊടുക്കുക ട്ടോ ശരി ഞാൻ ന്നാ പിന്നൊരു ദിവസം വിളിക്കാം
ശരി
ആഹ്